ഹലോ
ആഹ കേക്കാവോ ആ എനിക്ക് കേക്കാം
ഉം അതെന്നാ സൗണ്ട് കേട്ടെ ഞാനേ ഇടെ വീട്ടിൽ അവള് കൊച്ചിനെ അവള് എഴുന്നേറ്റതേ ഉള്ളേ
ആണോ താമസ്‌ചോന്ന്
ആഹ താമസിച്ച് എന്നച്ചി ലേറ്റാആയി ഇറങ്ങിയ പിന്നലെ താമസിച്ചാവളോ ഉറങ്ങിയേ ഉം കുളിപ്പിക്കന്നു കൊണ്ട് ആഹ് ഇന്നാലെ ഇച്ചിരി കളിയായിരുന്നുന്നലെ ഇച്ചിരി കളി കൂടിപ്പോയി സന്ധ്യയ്ക്ക് സാധാരണ ഉറങ്ങുന്നതണേ ഇന്നലെ സന്ധ്യയ്ക്കും ഉറങ്ങിയില്ല ഓ ഇല്ല
ആണ ഇവിടെ രാവിലെ മഴയായിരുന്നു ഇല്ലാ കേക്കുന്നില്ല
ഉം
ഇവിടെ രാവിലെ മഴയായിരുന്നു ഇപ്പൊ ചെറുതായിട്ട് ഒരു വെയില് ഇങ്ങനെ വാന്നു
വന്നോ ആഹ് ആഹ് ആഹ് ആഹ് ആഹ് ഇവിടെ പെയ്തില്ല അങ്ങനെ വെല്യായിട്ട് പെയ്തില്ല ഉം ആ ഇന്നലെ രാത്രി നല്ല മഴയല്ലായിന്നോ സന്ധ്യക്ക് രാത്രിയിലൊക്കെ നല്ല മഴായിരുന്നു ഇവിടെ നന്നായിട്ട് യിട്ട് ഇന്നലെ പെയ്ത് ഉം പിന്നെ ഭക്ഷണം കഴിച്ചോ
ഇല്ല ചേച്ചി ഇല്ല രാവിലെ കഴിക്കാൻ സമയം കിട്ടാറില്ല
ഓ അതൊരു പണിയാണ് രാവിലത്തെ ഭക്ഷണം എങ്ങനെയെങ്കിലും സ്കീപ്പ് അക്കാതെ കഴിച്ചോണം
സമയം കിട്ടത്തില്ല ചേച്ചി പിന്നെ ഉച്ചക്ക് കൊണ്ടുവരുന്നഅങ്ങ് കഴിക്കും
കഴിക്കും ഉം ഉം ഉം
അമ്മേ പറയും രാവിലെ കഴിച്ചിട്ട് പോകാൻ
നീ എന്തെങ്കിലും സ്നാക്സ് എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും കഴിച്ചോണോ എടക്ക് രാവിലത്തെ ഭക്ഷണം സ്കിപ്പ് ആക്കുന്ന അത്ര നല്ലല്ല
ഓ രാവിലെ പിന്നെ സമയം കിട്ടത്തില്ല കടടെ വന്ന് കഴിഞ്ഞാ പിന്നെ
ഇങ്ങനെയല്ലേ വീട്ടിൽ നിന്ന് എന്നാ സമയം കിട്ടാത്തത്
വീട്ടിലെ എനിക്ക് ഞാനെ എട്ടര ആകുമ്പോൾ പോരിയെല്ലേ പിന്നെ രാവിലെ കുറച്ച് പണി ഇന്നാണെങ്കിൽ തുണിക്കലൊക്കാ ഉണ്ടായിരുന്നു രാവിലെ നല്ലതുണിഒക്കെ അലക്കാൻ ഉണ്ടാരുന്നു അതെല്ലാം - കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പാതേക്ക് കഴിക്കാൻ നേരം കിട്ടിയില്ല
അല്ലെങ്കി ഇന്ന് കഴിക്കുവോ
ഏ സമയം കിട്ടാറെ ഇല്ല രാവിലെ
എനി എങ്ങനെലും നോക്കണം എങ്ങനെലും മാക്സിമം സ്കിപ്പ ആക്കാതെ നോക്കോ രാവിലത്തെ ഭക്ഷണം
അതേന്നെയ അത് കാരണം ഉച്ചയാമ്പഴത്തേക്ക് വാടിതളർന്നയിരിക്കുന്നെ
ഉം പന്ത്രണ്ട് മണിയാവുമ്പ പതിനൊന്ന് മണിയാവുമ്പോഴേ വിശക്കാൻ തുടങ്ങിയല്ലേ എന്തെങ്കിലും വേന മിഠായി അങ്ങനെ എന്തെങ്കിലും വായില ഇട്ടോണ്ടിരിക്കാൻ പറ്റിയല്ലേ
ഒ മിഠ അങ്ങനെ ഞാൻ കഴിക്കത്തൊന്നുമല്ല
അതെ അങ്ങനെ എന്തെങ്കിലും സ്‌ന അങ്ങനെ എന്തെങ്കിലും ബിസ്ക്കറ്റോ അങ്ങനെ എന്തെങ്കിലുമ ഒക്കെ ഈ നട്സ്ഒക്കെ - കിട്ടുവല്ലോ
ആഹ് കിട്ടും ഓ പക്ഷെ കൂടെ അവരെല്ലാം ഇരിക്കുന്നകാരണം നമ്മള് പിന്നെ ഞങ്ങളാ അടുത്തടുത്തായിരിക്കുന്നെ അപ്പൊ നമുക്ക് ഇപ്പോഴും അങ്ങനെ കഴിക്കാൻ ആഹ മോശല്ലേ പിന്നെ അതുവരെ ഞാൻ എന്താ ഉച്ച വരെ വെയിറ്റ് ചെയ്യും
ഉം ഉം പിന്നെ ഇവിടെ റ്റി അതെന്നെ ഇവിടെ ടി വി കം- പ്ലെയിന്റാണെ അപ്പൊ അത് കാരണം ഞങ്ങളിങ്ങനെ ഇരിക്കയാ അപ്പോ ഇനി ഇവി ടി വി കാണിക്കും ഫോൺ കൊടുക്കത്തില്ല രാത്രി കാണിക്കില്ല പിന്നെ ഇപ്പം രാവി- രാവിലെ കാത്തു കാത്തു ആ തരാം തരാം കാത്തു കാത്തുന്ന് പറഞ്ഞിട്ട് ഞാന് പിന്നെ രാവിലെ ഫോണ് കൊടുത്ത്
ഫോണ് കൊടുത്തല്ലേ ആ എഴുന്നേറ്റപ്പം ഓ പാടപ്പാ കുഞ്ഞിങ്ങക്ക്ക്കെ ഇപ്പോഴേ കൊടുത്താലേ
അതെന്നെ ഫോണില്ല ഫോൺ ഉപയോഗം ഇപ്പൊ നമ്മള് കൊടുക്കത്തില്ലന്ന് പറഞ്ഞാലും കൊറെ കഴിയുമ്പോ ഫോൺ ഉപയോഗിക്ക ഉപയോഗിക്കാൻ അവര് തുടങ്ങും പക്ഷെ ഇപ്പൊ ആ പിന്നെ അപ്പോഴത്തേക്ക് ഒരു കാലത്ത് ഞാൻ ഓൺലൈൻ ക്ലാസ്സ് വന്നപ്പോ കൂടിയാണ് പിള്ളേരുടെ
അതെ ഫോൺ ഉപയോഗം കൂടിയത് അത് ശരിക്കും നന്മളെക്കെ
സാലറി കിട്ടിക്കഴിഞ്ഞതിന് ശേഷമാണ് ആദ്യത്തെ ശമ്പളത്തിലാണ് ഒരു ഫോൺ മേടിക്കുന്നത് അത് സ്കൂളും കഴിഞ്ഞ് കോളേജും കഴിഞ്ഞ് ജോലിയും കിട്ടിയ അത് ആദ്യത്തെ ആയിരിക്കല്ല അത് കൊറെ കാര്യങ്ങള് കടങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം ഒന്ന് വീട്ടി കയ്യിൽ എന്തെങ്കിലുമൊക്കെ ആകുമ്പോഴാണ് എന്റെ പൊന്നെ ഇപ്പഴത്തെ പിള്ളേർക്കൊക്കെ അതേന്നെ
വേറൊന്നും കാണത്തില്ല നോക്കത്തില്ല എടുക്കത്തില്ല എനിക്ക് ഫോൺ വിളിക്കാൻ മാത്രം മതി എന്നൊക്കപ്പറഞ്ഞ് നമ്മള് കയ്യും കാലും പിടിച്ച് ഫോൺ മേടിച്ചത്
അതേന്നെ ഇപ്പത്തെ പിള്ളേർക്കേ അതോ സാധാരണ ആ സാധാരണ പോരല്ലോ ഫോൺ ഇപ്പ പിള്ളേർക്ക് ഐഫോൺ തന്നെ വേണ്ടേ ആ ഇപ്പ ഇ- ഇൻസ്റ്റഗ്രാമിലും ഇങ്ങനെയുള്ള ഇതിലൊക്കെ സോഷ്യൽ മീഡിയ വഴിയൊക്കെ പിള്ളേർ
ആണനെ ഞങ്ങടെ ചേച്ചീടെ കൊച്ചിനെ ഞാന് ആ കുഞ്ഞായിരുന്ന സമയത്തേ ചോറ് കഴിക്കാൻ അപ്പൊ ചേച്ചി ആശുപത്രിയിലായിരുന്നേ ആ സമയത്ത് ഇവന് ഫുഡ് കൊടുത്താ കഴിക്കിലായിരുന്നു അപ്പം ഒരു തവണ ഞാൻ ആണ് ഇവൻ കാർട്ടൂൺ വെച്ചൊന്ന് കഴിപ്പിച്ച അപ്പൊ ഫുഡ് കഴിച്ചു പിന്നെ പിന്നെ അതൊരു വാശിയാണ്
ആ ഇവിടെ ഫുഡ് കഴിക്കാനായിട്ട് റ്റി വി വെക്കാറില്ല പക്ഷെ ഇപ്പ നമുക്ക് ഇപ്പം ഇവള് കൊഴുക്കട്ട രാവിലെ ഉണ്ടാക്കി കഴിച്ചച്ച് റവേഡയാ ഉണ്ടാക്കിയത് വലിയ ഇഷ്ടമാണ് റവേഡ അല്ലെങ്കി കഴിക്കത്തില്ല ഉം അപ്പൊ റെവേഡയാതൊണ്ട് രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെ കഴിക്കും അത് കുറെേ സമയം എടുക്കുന്നാലും ഫുള്ള് എങ്ങനെലൊക്കെ തീർക്കും കുറേയൊക്കെ പോകും എന്നാലും അത്യാവശ്യം കഴിക്കും കേട്ടോ പിന്നെ പാലും കുടിക്കുമ്പത്തെന് രാവിലത്തെ ഇതായല്ലോ പക്ഷ ടി വി ഉം
അന്ന് അവനാ ഫോൺ കൊടുത്ത് ശില പിന്നെ അങ്ങ് വാശിയാ ചേച്ചി പിന്നെ കഴിക്കേല്ല എന്നോ ആ ആ വാശി ഇപ്പോഴും ഉണ്ട് അവന്
ഉം അല്ല പിള്ളേർക്ക്പ്പം പക്ഷേ ആഹ് ഇപ്പഴത്തേ ആ ഇപ്പഴത്തേ തലമുറ ഇനി മുമ്പോട്ട്ണ്ടല്ലോ പക്ഷേ എന്നാ നല്ല കാര്യങ്ങൾക്ക് ഉപയോക്കും നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്ക്ന്നത് വളരെ കൊറവാ ഫോൺ ദുരുപയോഗം ചെയ്യാ വേണ്ടി മാത്രവാണ് ഫോൺ ഇപ്പൊ ഉപയോഗിക്കിന്നെ തന്നെ
അതേന്നെ അപ്പം നമ്മളെക്കാട്ടിലും കൂടുതലോ അവർക്കറിയാ
ആഹ് അപ്പനും അമ്മയും പറയുന്നത് കേൾക്കോ ഇല്ലാ കേക്കത്തില്ല ഇപ്പൊ അവരെ തള്ളിയിട്ടിട്ടാണ്
അതേന്നേ അതേന്നേ കഴിഞ്ഞോസങ്ങനെ വീട്ട് വന്നപ്പം ആഹ് തന്നെ തും ഇൻസ്റ്റഗ്രാമക്കെ എടു ഒടുത്തു
ആഹ്
ഇത് ബാക്കി ചെയ്യാൻ അറിയത്തില്ല അപ്പെന്നോട് ചോയിച്ചു ചേച്ചി എനിക്ക് ചെയ്തരോന്ന് ചോയിച്ചു ഞാൻ ചോയിച്ചു നീ ഇതങ്ങനെ എട്ത്തേ
ഉം
അവൻ തന്നെ എന്തൊക്കെയൊ ചെയ്ത് പേരും നാളും ഒന്നുല്ല അവന്റെ ഒരു ഫോ ട്ടൊ ഇട്ടിട്ടുണ്ട് എന്തൊക്കെയോ ചെയ്ത് വെച്ചിട്ടുണ്ട് ഗെയിമ്കാണാനും കളിക്കാനുവെ
ഉം ഉം ഉം ചേച്ചിടെ ഫോണ്ലോ അതോ
ആഹ് ചേച്ചിടെ ഫോണ്ല്
ആ അല്ലെ ഞാൻ പറയാത് ഇപ്പൊ കഴിഞ്ഞ ദിവസം ന്നെ പിന്നെഒരു പതിനഞ്ചു വയസ്സുള്ളരു കുട്ടി ഏത് ഏ വിടെ സ്ഥലം എവിടാന്ന് എനിക്ക്ഓർമയില്ല എന്ന അപ്പനോ അമ്മയോ ഫോൺ കൊടു കാഞ്ഞേന് ആത്മഹത്യ ചെയ്തത് പതിനഞ്ച് വയസ്സേ ഉള്ളൂ അവന് ആൺകുട്ടിയാ
ആഹ
ഫോണ് ആ ഫോണ് കൊടുക്കാത്തതിന് പോ വന്നിര ഓ വാങ്ങാഅതെങ്ങനെ അയിനുള്ള എന്നാ മാനസികാവസ്ഥയ ഇപ്പൊ പിള്ളേർക്ക് അതി ഉള്ളമനക്കൃത് ജീവൻ പോകുകന്ന് പറുമ്പോ ഒന്ന്ആലോയ്ച്ച് നോക്കേ
അതെ പത്താം ക്ലാസ് പിഠിക്കുന്ന ഒരാൺ കൊച്ച്
ജീവൻ നമ്മെ മരിക്യാന്ന് പറയുമ്പോ അവരുടെ അവസ്ഥ മനസ്സിലാവുന്നുണ്ടല്ലോ സ്വന്തം ശരീരത്തിന് ജീവൻ പോവാ ആ ഒരു അവസ്ഥയിലേക്ക് അവർ എത്തണന്നുണ്ടങ്കിൽ അവ മാനസികാവസ്ഥ എന്തു വയിരിക്കും അത് ഫോണാണ്ന്ആ സത്യ ത്തിലുംഫോണാണ് പക്ഷ അതേ സമയം പണ്ട് കാല പഴയ നമ്മഡേ എനിക്ക് ആപഴയ ആ ഒരു തൊണ്ണൂറ് ആ ഒരു കാലഘട്ടങ്ങളിലൊക്കെ എൺപത് തൊണ്ണൂറൊക്കെയാ ആണെന്നുണ്ടെങ്കി പിന്നെ ഫോൺന്ന് പറയുമ്പോ മറ്റേ കുഞ്ഞു ഫോണാ ഒരു പ്രശ്നങ്ങളോ വഴക്കോ ഒന്നു ല്ലായിരുന്ന്
ഇങ്ങനെ കാണാലോ പഴയ എന്തെങ്കിലും കാണാല്ലോ പഴയ തൊണ്ണൂറുകളിൽ നമ്മുടെ ആ സമയത്തുള്ള ആ ഒരു ഇതൊക്കെ കാണുന്നു നമ്മ
ആ അതെന്നെ അതെന്നെ പിന്നെ അത് കാണുമ്പോ പക്ഷെ ഇപ്പോഴത്തെ ആൾക്കാര ആൾക്കാർ കാണുമ്പോ എന്തോ ഒരു പഴഞ്ചൻ ഇതായി
ശരിക്കും നമുനമ്മുക്കൊക്കെ അതൊക്കെ കാണുമ്പോ ഒന്നും കൂടെഅതിലേക്ക് ഒന്ന് പോയാ മതി
ഇപ്രാവശ്യത്തെ ഓണം ഏനി കഴിഞ്ഞ വർഷവും കഴിഞ്ഞന്റെ മുന്നത്തെ വർഷവും എല്ലാ കൊല്ലത്തെയ പോലെ തന്നെ പ്രാവശ്യത്ത ഓണം ഇങ്ങനെ തന്നെ അങ പോവും സാധാരണ ഒരു ദിവസം പോലെ പോവും അല്ലെ പണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാ ഓണം എന്നൊ ക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓണക്കളികള് ആ കളികള് തന്നെ അത് ഭക്ഷണം വേണ്ട രാവിലത്തെയും വേണ്ട ഉച്ചക്കത്തെയും വേണ്ട വൈകട്ടത്തെയും വേണ്ട ആഹ കഴിച്ചിട്ട് ഫുള്ള് ഊഹ് എറങ്ങത്തു പോൽല എന്നിട്ട് നമ്മ ഇവടെ മറ്റേ മൈതാനത്തോട്ട് ഓടുവ ചന്തയിലോട്ട്
സത്യായില്ലേ അതൊക്കെ ഓർക്കുമ്പോതേക്കങ്ങ് അപ്പൊ
അത് വൈട്ടത്ത് തിരുവാതിര കളി സ്റ്റേജ് കെട്ടുന്നത് എന്റെ പൊന്നെ
പഠിക്കുന്നുന്നതോ ഒരാഴ്ച മുന്നേ അതിന് പഠിക്കുന്നത്
അയ്യോ ഒരാഴ്ച പിന്നെ പഠിക്കുന്നത് ഇനിയിപ്പ ആ ഒന്നും കാ ഇപ്പ പിള്ളേർക്കെല്ലാം ഫോണ് മതി.
മാം
അതെങ്ങനെ പെ ആഹ് മാതാപിതാക്കൾ അപ്പനും അമ്മയും ഇരിക്കുന്ന ഒരു മേശപ്പുറത്തിരുന്നു ഭഷ് കഴിക്കുന്നരു സമയ ആണെങ്കിൽ അവരും ഫോണില്ലാ
അതെന്നെ അവർക്ക് അവരുടെ ജോലി തീരാൻ വേണ്ടി
മാതാപിതാക്കളെന്ന് പറയ്പൾ പ്രായക്കുറവല്ലേ എല്ലാവർക്കും
അതെ അതെ
അവരുടെ കോച്ചിങ്ങില്ല അവർക്ക് കിട്ടിയ കോച്ചിങ്ങല്ല അവര്
ഇല്ല അവര് പിളളാരുടെ ഒപ്പം തന്നെ അവരും അങ്ങ്
അവരും അങ്ങ്ക കാരണം അവര് കൊച്ചു വളരട്ടെ ഇതെല്ലാം കണ്ട് വളരട്ടെ
ആഹ ആഹ ഇപ്പൊ കണ്ടില്ലേ എല്ലാം അപ്പനും അമ്മയും മക്കളും എല്ലാം ഒരേ രീതിയിൽ നമ്മളൊക്കെ നമ്മളൊക്കെ ജീവിച്ചു വന്ന സമയത്ത് എന്തായിരുന്നല്ലേ
അതെ അതെ ഇപ്പോഴത്തെ അത പത്താം ക്ലാസ് പ്രായപൂർത്തി പതിനെട്ട് വയസ്സ് അല്ലെ പ്രായപൂർത്തി എന്നുള്ള ഇതില്ല അതിനകത്ത് പ്രായപൂർത്തിയാകുക അത് എന്തെങ്കിലും ഫോം ഫിൽ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും വർക്കിന്റെ സംബന്ധമായിട്ട ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കാണ് ഈ പ്രായപരിധി ഇവർക്കൊന്നും സത്യം പ്രായപരിധി ഇല്ല പത്ത് വയസ് പതിനാല് വയസ് പതിനഞ്ച് പതിനഞ്ച് വയസ്സുള്ള ഒരു കുട്ടി മരിക്കാന്ന് പറയുമ്പോ ഒന്നാലോചിച്ചു നോക്കിയേ
അപ്പൊ അവർ ഒരു ഇതെന്തായിരിക്കും അല്ലെ മുമ്പോട്ട് അവര ഒന്നും ചിന്തിക്കുന്നില്ല
മരിക്കാ പറുമ്പോ ഈ ഭൂമിന്ന് തന്നെ പോവുവാണ് അപ്പൊ ആ കുട്ടി ആ അവ ആ ഒരു ഫോണിന് വേണ്ടി അപ്പോ അതിനുള്ള മന അതിന് അത്രയ്ക്കുള്ള തലേ ഉള്ളൂ അന് അങ്ങനെയുള്ള ജീവിതവും സാഹചര്യങ്ങളാണ് അത് വളർന്നതിന്റെ അങ്ങനെ
വളർന്നതിന്റെ കൊഴപ്പോ അവരെ പഠിപ്പിക്കുന്നതിന്റെ കൊഴപ്പാ
ഓട്ട ഇവിടെ ഒരാള് പറയുന്ന പോട്ടാ പോട്ടാ ഫോണ് കണ്ട പറഞ്ഞ ഇവള് പറയുന്ന പോട്ടാ പോട്ടാ
ആ ഫോട്ടോ
ഉം
എതാ കുഞ്ഞേ
ആണെന്ന് പോട്ടെ ഇ ഫോണന്റെ കാര്യം പറയുന്നത് മനസ്സിലായതുകൊണ്ട് കുഞ്ഞു ഫോട്ടോ ഫോട്ടോ എന്ന് പറഞ്ഞത് പക്ഷെ നമ്മള് ഫോണ് കൊടുക്കാറില്ല പക്ഷെ ഒരു കോൾ വരുമ്പോൾ നമുക്ക് എടുക്കാരിക്കാൻ പറ്റത്തില്ല ഞങ്ങൾ മാക്സിമം ഫോൺ ഇവളെ കാണിക്ക മാറ്റി വക്കാറുള്ളത് പിന്നെയും എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം അങ്ങനെ എടുക്കും എന്നുള്ളതല്ലാതെ ടി വി പിന്നെ കാണിക്കയിരിക്കാൻ പറ്റത്തില്ല വേറെ വഴിയില്ല സാഹചര്യം ഞാനിപ്പോൾ തന്നെല്ലേ ഉള്ളൂ അപ്പം ടി വി കാ അതെ അതെ അത് പിന്നെ കുറച്ച് ആ ഇതന്ന് പറയുമ്പോൾ മറ്റേ സ്ക്രീനിൽ ഇങ്ങനെ സൂക്ഷിക്ക
സൂക്ഷിച്ചു നോകൂടെ കുഞ്ഞി പിള്ളാതെ കണ്ണല്ലേ പെട്ടന്ന് ഉ
അയ്യോ അങ്ങനെയൊക്കെ പോന്നു
ആഹ അധികം കാണിക്കാതിരിക്കുന്നതാണ് നല്ലത്
അതാ നല്ലത് ആഹ എന്നാ ശരിയടി ഞാൻ ഇടക്ക് വിളിക്കാം
ആഹ ശരി ചേച്ചി
ഇരി